കേൾക്കുന്നില്ലേ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് എടക്കൊന്ന് ബ്രേക്കായിന്ന് തോന്നണ്
അതെ ആ ഇപ്പൊന്നു കേക്ക്ണ്ട്
ആ അപ്പൊ കൊഴപ്പില്ല
അവിടെ മഴ ഇണ്ടാ
മഴ ഇല്ല നേരത്തൊക്കെ പെയ്തീരുന്നു ഇപ്പൊ ഇല്ല അവിടെണ്ടോ
ആ അവിടെ നന്നായിട്ട് ഇപ്പൊന്ന് മഴ പെയ്തു ഭയങ്കര മഴ ഉം എന്നിട്ട് ഇപ്പിതാ പോയി ഒന്ന് അങ്ങട് പെയ്തിട്ട് ഒന്ന് നിന്നിട്ടേള്ളൂ
അയ് ശെരി എടക്ക് മഴ ഇണ്ട്ല്ലേ ഉം മക്കളൊറങ്ങി
അതെ ഉം പണിയൊക്കെ രാവിൽ ത്തേക്ക് ഏ കെടക്കാന് ആവ്ണു പണിയൊക്കെ രാവിൽത്ത് അമ്മ ഒറങ്ങി അമ്മ മരുന്ന് കഴിച്ചൊറങ്ങി
അയ്ശെരി പണി എന്താ രാവിലെ ചെൽ പ്പല്ലോ ഒരുക്കി പോവും ചെലപ്പോരു മടിയാണ് മടി ചേ മോന് കൊറഞ്ഞൊരു വാശിയുണ്ട് അപ്പൊ പിന്നെ അയിന്റെ പിന്നാലെ പോയി ടൈം അങ്ങനാണ്ട് പോം
ആഹ്
അങ്ങനെ ഫുഡൊക്ക കഴിച്ചാന്നി ട്ട്
ഓഹ് കഴിച്ച്
പാത്രൊക്കെ എടുത്ത് വെച്ചു
പാത്രാക്കെ എടുത്ത് വെച്ച് വേഗം പരിപാടികളൊക്ക ഒതുക്കി അല്ല അപ്പ രാവിലെ പോംമ്പോ എല്ലാ സാനങ്ങളും വെച്ച് പോവോ അതോ ബാക്കീ ഏഹ് എന്താ പറയാ
ആഹ്
ഏഹ് ഇത് വൈകുന്നേരം ആവുമ്പോ ആഹ് വന്നിട്ട് ചെയ്യോ
ഉം രാവിലെ ഏകദേശക്കെ ചായയും കടിയും കറിയും അതുപോലെ തന്നെ ചോർഞാൻ കൊണ്ടോവലാണ് ചോറ് വെക്കും പിന്നെ കൂട്ടാൻ എന്തോലും മീനോ അധികം എല്ലും ഒതുക്കും കാരണം വ ന്ന് കഴിഞ്ഞാ പിന്നെ അഞ്ചേ കാലിന് മക്കള എത്തിക്കഴിഞ്ഞാൽ ഓര പഠിപ്പിക്കലും ഓല്ക്ക് ഫുഡ് കൊടുക്കലും പിന്നെപ്പോ വൈകുന്നേരം ആയില്ലേ
ആഹ്
പിന്നെ ഓരോ ക കാര്യങ്ങൾഓല് സ്വയം ചെയ്യാനങ്ങോട്ട ആയിട്ടില്ലല്ലോ നമ്മളെസപ്പോ ർട്ടും കൂടി വേണ്ട ഒരു പ്രായം അല്ലേ
അത് ശരിയാ
ആഹ് അപ്പൊ പിന്നെ നമ്മള് ജോലി മാത്രം ഇങ്ങട്ട് ആശ്രയിച്ച ഓരോ കാര്യങ്ങൾ അവിടെ ഇടും പിന്നെ ഒരു ബാക്ക് കാവും ഓര് നോക്കേണ്ട ഒരു ഘട്ടണല്ലോ അപ്പൊ അധികം ഞാൻ എല്ലാം കഴിച്ചിട്ടാ പോവൽ പിന്നെ എന്തെങ്കിലുംക്കെ ഒരു പെൻഡിങ് ഉണ്ടാവും ഇന്നി ഇപ്പോ ഫില്ല അലകാൻ ഇട്ടിനു ഫുള്ളായിട്ട്ണ്ടായിന്നില്ല അപ്പൊ വന്നതിന് ശേഷം എടു ത്തൂ അപ്പൊ പിന്നെരു മടിയാണ് നിങ്ങള് പാത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പല്ലേ പരിപടി അപ്പ എടുത്താല്
അത് ശരിയാ ഈ സെമി ഓട്ടോമാറ്റിക് ആവുമ്പോ മെഷീൻ
ആഹ്
ആഹ് അതൊന്ന് ഫുൾ ഓട്ടോമാറ്റിക് ആയ മതി അപ്പൊ പിന്നെ എന്താറിയോ ഓ ഓണക്കാലൊക്കെ വരുമ്പോളി ഓഫർ വരുമ്പോ മാറ്റി എടുത്താൽ മതി നമുക്ക് അവിടെ ഇട്ട് പോയി കഴിഞ്ഞൽ നമ്മുടെ ഐ എഫ് ബി ആണ് ഫുൾ ഓട്ടോമാറ്റിക് ഇങ്ങട ഏതാ
നമ്മളത് സെമി ഓട്ടോമാറ്റിക്കാണ് എൽ ജിൻ്റെ അത്ര കിലോൻ്റെ
എട്ടരയ
ഉം
നമ്മള് പക്ഷെ ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള എക്കുന്ന സമയത്ത് ആറരടെയാണ് എടുത്തത് ചെറുതായിട്ട് അവിടെ ഒന്ന് പാളി കാരണം എന്താന്ന് വെച്ചാ വലിയ ബ്ലാങ്കറ്റ് ഇടാൻ പറ്റണില്ല നമ്മള് പുറത്തുന്ന്കൊണ്ടുരുന്ന ബ്ലാങ്കറ്റ് ഇല്ലേ അത് ഇടാൻ പറ്റണില്ല ഉം അപ്പൊ അത് ചെറിയ പ്രശ്നം അതുകൊണ്ടരു ഏഴര ള്ളത് എടുത്താൽ മതി അപ്പോ ഫുള്ളി ഓട്ടോമാറ്റിക്ട്ടാൽ നമുക്കി നമ്മ ജോലി ജോലിക്കുവാണെങ്കിൽ അത് ഓണാക്കിയിട്ട് പോയാ
ആഹ് അതാണ് ഇതൊരു ഡബിള് പരിപാടിയാ അയിലറഞമ്മളെ കല്ല്മാൽ ക്ല്ലാണ്
അപ്പ അത് ഇതിങ്ങനെ ഈ പണിക്കാണ് നല്ല സുഖം ആതാണ് അത് അവിടെട്ട് വച്ച് പോയി കഴിഞ്ഞാ നമ്മള വരുമ്പോ എല്ലാപരിപാടി കഴിഞ്ഞുണ്ടാവല്ലോ
കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് സുഖം ശരിയാണ് മറ്റേതന്ന രണ്ട് പണിയാണ് ആയിക്കൊന്നടാ
സമയമാവുമ്പോ നമുക്ക് കഴിഞ്ഞു കിട്ടൂലോ മീൻ നമ്മളങ്ങനെ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോളേക്ക് അത് ഒരുവിധയിട്ട് കിടക്കണ്ടാവും ഒരു മുക്കാല ഉണങ്ങി കിടക്കണ്ടാവും എല്ലാം കയ്യും ഡ്രൈ ആഹ് പ്രത്യേകിച്ച് ഈ മഴ കാലത്ത് നമുക്ക് സൗകര്യണ് പിന്നെ എവിടേലും വല്ല ഫാൻന്റെ കാറ്റ് ലോടത്തോ ഇട്ടാഅത് ഉണങ്ങി
ഉണങ്ങി കിട്ടുള്ളൂ ഉം അതന്നെയാണ് ജീൻസിന്റെ പാന്റ്ളും മക്കള്ളതും ക്ക ഉണങ്ങിക്കണങ്കില് നല്ല പ്രയാസമണ്
നമ്മള് ഉസ്കൂള് പോണ കാലത്തും യൂണിഫോമൊരു ടാസ്ക് ആണ് നമ്മുടെ മക്കള് പോണ കാലത്ത് യൂണിഫോം ഒരു ടാസ്ക്
ടാസ്കാണ് അതാണ് വിഷയം നമുക്ക് പിന്നെ കളറായതുകൊണ്ട് പിന്നെ ഏതും ഇടാലോ ന്നുള്ളൊരിതാണ് മക്കളത് പിന്നെ അതേപോലെല്ലേ പിന്നെ ഹസ്ബൻഡിന്റെതും അതുപോലെ തന്നെ കേട്ടോ ഓരിക്ക ഇപ്പോ സെയിൽസ് ആയതൊണ്ട് പിന്നെ കാക്കി മറ്റേത് ഷർട്ടും ആണേനും
ആഹ്
ഒക്കെ ഉണങ്ങണെ മഴക്കാലായ ആകെല്ലൊരു പ്രശ്നാണ്
തു ശരിയാ
ഉം എന്നിട്ട് അനിയന്മാരൊക്കെ വന്നോ
അനിയന്മാർക്ക് ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവര് ഈ അവന്റെ ഒക്കെ ഡ്രെസ്സുകളൊക്കെ എല്ലാവരടും നമ്മളെന്ത്വെച്ച് കഴിഞ്ഞാ ഓൾമോസ്റ്റ് എല്ലാം മെഷീനിലിടും പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വയ്യാതാവണേനവരേക്കെ അമ്മ എല്ലാവരുടെയും ഇതുപോലെ ഷർട്ടോളൊക്കെ അലക്കി കൊടുത്തായിരുന്നു മീൻ പൊറത്തേക്ക് ഇടുന്നത് ഇങ്ങനെ മെഷീനിടാത്തൊക്കെ ഇപ്പൊ പിന്നെ ഞാനായപ്പോ എനിക്കെല്ലാം കൂടെ എത്തൊന്നുംല്ല അപ്പൊ ഞാൻ പറയും ഷർട്ടൊക്കെ അലക്കേണ്ടതൊക്കെ സ്വന്തമായിട്ടല വാഷിംഗ് മെഷീനിലിട്ടിതലക്കിയിട്ട് ഞാന് മേലെ ഇട്ട് ഉണക്കീട്ടരാ അത് മാത്രേ നടക്കുള്ളൂ അതെ ആഹ് അപ്പൊ പിന്നെന്ത്വച്ച ഷർട്ടല്ലേ അതങ്ങട് അവരുടെ കുളിയുടെടേക്കൂടെ നടക്കി അതല്ലാത്ത പരിപാടി പിന്നെ നല്ലോണ്ണം വയ്യാത്ത സമയത്തൊക്കെ എല്ലാവരും സഹായിച്ചാർന്നു ട്ടോ
ആഹ് അതാണ് അപ്പൊ പിന്നെ ഒരാളൊറ്റക്കല്ലേ ഏട്ടത്തീം അനീത്തീ ക്കെ വാ ഉണ്ടെങ്കി പിന്നെ അങ്ങനെയങ്ങട് പോകും
അതെ അതാണ് ഇതിപ്പ ഞാനും അവര് രണ്ടാളും മാത്രല്ലേ ഉള്ളൂ അത് പിന്നെ ആദ്യം മുതൽ ക്കെ അവര്ക്ക് അങ്ങനെ ശീലാക്കീട്ടുണ്ടാവമ്മോ കൊറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തി ട്ടൊക്കെ പക്ഷെത് നമ്മൾ കൊറച്ചൊക്കെ നമ്മുടെ വീട് ട്ടിലങ്ങനെ ശീലാക്കേണ്ടത് നല്ലതാ
അതാണ് എത്രേം നല്ലത് ഞാ നമ്മള് ഏത് സാഹചര്യത്തിലാ ജീവിക്കേണ്ടി വര്വ ഒന്നും പറയാൻ പറ്റൂല്ല
ഒന്നും പറയാൻ പറ്റില്ല ഞാ ഇപ്പ ഞങ്ങടെക്കൊരു റിലേറ്റീവ് ഉണ്ട് നല്ലൊരു അവസരം ആൾക്ക് ഗൾഫ് കിട്ടിയപ്പോഴേ ആൾക് സ്വന്തായിട്ട് അലക്കാനും പറ്റില്യ ഭക്ഷണം വെക്കാനും പറ്റില്യ പറഞ്ഞിട്ട് ആള് പോയില്ല
അതാ അതേ അത് ശീലാകാത്തോണ്ട് പെട്ടെന്ന് പിന്നെ അയൊക്കങ്ങട് മാറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
അത്രയും ശമ്പളള്ളൊരു ജോലി എന്നിട്ട് അതിന്റെ നാലിലൊന്ന് ശമ്പളത്തിലാണ് നാട്ടില് ജോലി ചെയ്ത്
അതാ ഈ ഒരു ഒറ്റപ്രശ്നം കൊണ്ട്
ആഹ് അയാ ആൾക്കത് പറ്റില്യാന്ന് പറഞ്ഞപ്പന്ന്വച്ചേ പ്പോ അവിടാരെങ്കിലും അലക്കി കൊടുക്
ആളുണ്ടാവും അതാണ് അങ്ങനെ നിങ്ങളെ റിലേറ്റീവ് ല്ലേ
ആഹ്
ഉം
പക്ഷെ അത് ശരിക്ക് അവര്ക്കൊരു നല്ല മണ്ടത്തരായിന്നേ ഞാൻ പറയുള്ളൂ കാരണം അവരുടെ ഒരു ഫിനാൻഷ്യലി അവരുടെ മറ്റുള്ളവരൊക്കെ നന്നായിട്ട് ഉയർന്നു പോവേം ചെയ്തു അവര്ക്ക് അത്രക്കങ്ങ് എത്താനും പറ്റീല്യ കാരണം നല്ലോ
നമ്മള് ലൈഫില് കൊറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്താലേ ഞമ്മള് എവിടേലൊക്കെ എ ത്തുള്ളു
ഉം എപ്പഴും നമുക്ക് സമ്പാദിക്കാൻ എപ്പഴും നല്ലത് ഗൾഫ് രാജ്യങ്ങളാണ് കാരണം ആഹ് സം സമ്പാദിക്കാൻ നല്ലത് ജീവിക്കാൻ ചിലപ്പോ അവിടത്തെക്കാളും നല്ല ത് യൂറോപ്പൊക്കെ ആയിരിക്കും പക്ഷെ സമ്പാദിക്കാൻ നല്ലത് എപ്പളും ഗൾഫാണ്
ഗൾഫാാണ്
പ്രത്യേകിച്ചും സൗദിക്കെ ആവുമ്പോൾ നമുക്ക് നമ്മള് ചെലവ ചെയ്യാൻ വിചാരിച്ച- ച്ചപ്പല എവിടെ ഉള്ള ഒരു അവസരം ഇല്ല തോന്നിയ പ്രകാര ചെലവാക്ക്
അതാണ് അഹ് ശരിയാണ്
പ്പൊ അച്ഛനൊക്കെ പറയും സൗദിയില് മീൻസ് ഒന്നും നടക്കില്ല പക്ഷെ ഇതുപോലെ ഈ കുട്ടി ഇരിക്കുന്നവർക്കൊക്കെ എല്ലായിടത്തുംണ്ടല്ലും ബ്ലാക്കിൽ ഓരോന്ന്
അതാണ് അങ്ങനെണ്ട്
ആഹ് അത് കിട്ടണംന്ന് വെച്ചാ അതിനനുസരിച്ചപ്പ കാശും കൊടുക്കണം
കൊടുക്കണം ആ-
അങ്ങനത്തെ ത അവന് അവര് അവര് ജീ- ജീവ പണയ വച്ച് ചെയ്യുന്ന കാര്യല്ലേ പിന്നെപ്പ അവര് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കോ
അതാണ് അവിടെ അങ്ങനത്തെ നിയമങ്ങളൊന്നും പറ്റൂലല്ലോ
ആ അതാണ് അപ്പൊ അന്ന ആ സമയത്ത് അളക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയതാണ് ചെയ്യാൻ വേണ്ടിയിട്ടും പോവാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ ആൾ ഈ ഒരൊറ്റ കാരണം പറഞ്ഞട്ട് ആള് പോവാൻ കൂട്ടാക്കിയില്ല ആൾക്കവിടെ പറ്റില്ല
ബുദ്ധിമുട്ടായിട്ടില്ലേ രണ്ടു പേരും ഓരോ കാര്യങ്ങളൊക്കെ നോക് എന്ത ബദേർസ്
ഒരുവിതൊക്കെ ചെയ്യും മനസ്സ എല്ലാ കാര്യൊ ഒന്നും ചെയ്യില്ല ഞാനില്ലാന്ന് വെച്ച കഴിഞ്ഞാൽ അവന എന്തും ചെയ്യും പക്ഷെ ഞാൻ ണ്ടെങ്കിൽ പിന്നെ- ഏ അത്രതൊന്നും ചെയ്യില്ല ആഹ്
ആ വഴക്കോടോ?
അതൊക്കെ അത്യാവശ്യത്തിനുണ്ട്
അ ഹാ ഹാ
അതിപ്പോ അങ്ങനെ പോണു
ന്നാലും ഭയങ്കര വഴക്കൊന്നുല്ല അല്ലത ചിലറ തട്ടും മുട്ടുംക്കെ- പക്ഷെ നങ്ങന- അതെ ന പക്ഷെ നമ്മള് ക ഒരു കാര്യണ്ട് അപ്പ ഞൻ ചിലയിടത്തൊക്കെ വഴക്ക് കാണുമ്പോൾ വിചാരിക്കും നമ്മളും തമ്മിൽ യാതൊരു വഴക്ക ഇല്ലന്ന് ഇപ്പ എന്തെങ്കിലൊക്കെ ഒന്ന് രണ്ടു പറഞ്ഞ് അത് കഴിഞ്ഞ നമ്മളത് കഴിഞ്ഞഞ് അടുത്ത പരിപാടി നോക്കണു
ആഹ് അതിപ്പോ അങ്ങനെ തന്നെ അതില്ലാതൊരു ലൈഫ് രസവല്ല.
ഞങ്ങള് മൂന്നാളെ അന്നെയാണ് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ടായിന്ന് ആ ഞാന് അവിടെ ഹോസ്പിറ്റലില് ഫുൾ ടൈം നിന്നു പെണ്ണുങ്ങളുടെ കൂടെ അവർക്ക് പെണ്ണുങ്ങൾേവേണം ആണുങ്ങളുടെ കൂടെ ബൈസ്റ്റാൻഡേർഡ് പെണ്ണായാലും ആണായാലും കുഴപ്പല്ല അതാണ് അവരുടെ പൊളിസി ഉ- പെണ്ണുങ്ങൾ ഇവിടെരിക്കും പെണ്ണണ് തന്നെ വേണം അപ്പൊ നമുക്ക് ആ ആ- ഞാനന്നെയാണല്ലോ ഇപ്പൊ നിക്കാനുള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്നു ഇവര്- ആ സാധനങ്ങൾ എടുക്കലും വരലും പോക്കും ഒക്കെ അവരുടെ വകയായിരുന്നു. വീട്ട് വന്നിട്ട് ഡ്രസ് എടുത്ത കൊണ്ട വരും ഇതുപോലെ എല്ലാ സാധനങ്ങളായിട്ട് അങ്ങോട്ട് വരും ഭക്ഷണം ഒന്നും ഇ കൊണ്ടുവരേണ്ടി വരില്ല കാരണം ഭക്ഷണ- സ്വാഭാവികമായിട്ട് നമക്ക് അവിടെ കിട്ടാനുണ്ടല്ലോ
ആഹ് കാന്റീനും ഹോ -
എന്നാലും നമുകീ പറഞ്ഞ പോലെ അത് ഇത് ന്ന് പറഞ്ഞി കൊണ്ട രണ്ടാവ
അതാണ് അത്ണ്ടാവും ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് കടന്നാല് എന്തെല്ലാം ണ്ടാവും
ഒരു മാസം ന്നൊക്കെ പറയുമ്പോ പിന്നെ കൊറേ രസൾ എന്നൊക്കെ കൊറ- കുറച്ചൊക്കെ ഔടെ ഒരു വാശരിയും എന്തൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊന്ന അത്ര ഭയ- വൃത്തിക്ക് അതക്കാൻ പറ്റൂല്ലയോ ഒന്ന് ജസ്റ്റ് മുക്കിതാക്കലെ നടക്കയുള്ളൂ ഇത് പോരാത്തനെ എന്താറിയോ റ്റ വലിയ പ്രശ്നം എന്താ വെച്ചാ നമ്മുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വഭാവം ണ്ടല്ലോ ഇങ്ങനെ വീഴച്ച് വിഴിച്ചിട്ടന്ന പിന്നെ ഒരുപാട് പൈസ ആയി റൂമല്ല എടുത്തത് കേട്ടോ ഞങ്ങള് മൂന്നു പേർക്കും കിടക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ബെഡുള്ള ഒരു റൂമ് തന്നെ നമ്മൾ നോക്കിയുള്ളൂ അതല്ലാതെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ള അങ്ങനത്തെ സാധനം ഒന്നുമല്ല എടുത്തത് ആഹ് നമ്മള് ആ അസുഖത്തിന് കിടക്കയല്ലേ അ അപ്പൊ ഈ പറഞ്ഞ ഒന്നുമില്ല ജസ്റ്റ് മൂന്ന് ഫാൻ രണ്ട് ഫാനും ഉണ്ട് ഏഹ് മൂന്ന് ബെഡും ഉണ്ട് അത്രേ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ആഹ് സ അമൃത
ആഹ് ആഹ് അമൃത അമൃത ആഹ്
അമൃതയിൽ ആ പല റേറ്റിന്റെ റൂമ് ഉണ്ട് കേട്ടോ നല്ല സൂ പ്പർ ഡീലക്സ് റൂമ് ഉം അപ്പൊ നമ്മുക്കിപ്പോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ നമു ക്ക് ഇപ്പോ അസുഖം മാറിയ ആളെ കൊണ്ടുപോവാൻ അല്ലേ വേണ്ടു അതിനിപ്പോ നമ്മളിപ്പോൾ റൂമിലിരിക്കാൻ പോയതോ അല്ല അങ്ങട് വിളിക്കുമ്പോ അങ്ങട് പോണം ഇങ്ങട് വിളിക്കുമ്പോ ഇങ്ങട്ട് പോണം അതാണ് ഇരിക്കണില്ലല്ലോ അപ്പൊ പിന്നെ ഈ ഓട്ടത്തിലല്ലേ അപ്പൊ അതുകൊണ്ട് അത്ര വലിയൊരു പൈസയുള്ള റൂമല്ല എടുത്തത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലവും ഇല്ല ഇതൊന്നും ചെയ്യാൻ വേണ്ടീട്ട് അപ്പൊ അവൻ പറ അവനാണെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട്ന്ന് എല്ലാം കൂടെ വെച്ച് വരണം എന്ന് തോന്നുമ്പോ അവൻ പറയും എന്നാ ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഈ കുറച്ചൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പുതി നല്ലത് എടുത്തിട്ട് വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ചെറിയ ആള് പിന്നെ എന്തെിലും സാധനം അങ്ങടോ ഇങ്ങടോ കൊണ്ടു പോവാനോ എടുക്കാനോ ക്ക് ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് വരിക അവനാണ് അങ്ങടും ഇങ്ങടും നടന്ന് നടന്നു മറ്റാള് പൈസയുടെ കാര്യങ്ങും മറ്റുള്ളതായിട്ടും പിന്നെ അവനാണെങ്കിൽ ജോലിയുടെ അവിടുന്ന് ലീവ് തീരെ കിട്ടാത്ത ഒരു സമയമാ മൂത്തആള് അപ്പൊ സർജറിയുടെ അന്ന് രാ വന്നിട്ട് പിറ്റേ ദിവസം സർജറി കഴിഞ്ഞിട്ട് ഇങ്ങട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു കുറച്ച് സമയം വെന്റിലേറ്ററും കാര്യങ്ങളൊക്കെ വന്നപ്പോ ആ സമയത്ത് അങ്ങട് വന്നു തിരിച്ചു പോന്നു അങ്ങനെ അവൻ അങ്ങോടും ഇങ്ങോടും എല്ലാവരും ഓടേണ്ടായിന്ന് അപ്പൊ നമ്മള് മൂ ശരിക്കും പറയുമ്പോൾ നമ്മള് മൂന്നാൾ ഉണ്ടായതിന്റെ ഒരു ഗുണം അതായിരുന്നു കേട്ടോ
ആഹ് മൂന്ന് മക്കളൊക്കെ നമ്മുക്ക് വേണം
ഉം ഒറ്റ വെച്ചാ ഒരാള് രണ്ടാളും ആണെങ്കിൽ ഒരിക്കലും നടക്കില്ല നമുക്ക് അങ്ങനെ ഓടലൊന്നും നമ്മുടെ ഈ മൂന്നാൾ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കു പറഞ്ഞാൽ പുറത്ത് ന്നേ ഒരാളെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല എല്ലാം ഏഹ് അങ്ങനെ അഡ്ജ സ്റ്റ് ഇത് അങ്ങോടും ഇങ്ങോടും നമ്മൾ ഒരാൾ അവിടെ സ്ഥിരായിട്ട് നിക്കാനുണ്ടായി ഒരാൾ പൈസയുടെ കാര്യത്തിനും ജോലിയുടെ കാര്യത്തിനായിട്ട് ഓടി വേറെ ഒരാള് സാധനങ്ങൾ കൊ ണ്ട് അങ്ങടും ഇങ്ങടും ഓടി അപ്പോ ഓരോരുത്തരും അവരുടെ ഭാഗത്ത് നിന്ന് മാക് സിമം ചെയ്യേണ്ട അവനാണെങ്കിൽ ആ സമയത്ത് അവന്റെ ആദ്യത്തെ കമ്പനിയിലത്തെ കോൺട്രാക്ട് കൃത്യം ആ മാസമാണ് അവസാനിച്ചത് ഒന്നാംതിക്ക് ആഹ് അപ്പം അത് ശരിക്കും പറഞ്ഞൽ അപ്പൊ നമുക്കൊരു ഇതുണ്ടായിരുന്നു അയ്യോ പെട്ടെന്ന് കഴിഞ്ഞല്ലോ കോൺട്രാക്ട് അത്യാവശ്യം നല്ല ജോലി ആയിരുന്നു